ആഹ് എന്താ വർത്താനം.
നല്ല വർത്താനം എന്താ മഴകറ്റ് നല്ല സുഖത്തില് കിടന്നുറങ്ങാൻ നിക്കാക്കരല്ലേ.
ഉം മഴത്ത് കിടക്കാൻ നല്ല സുഖല്ലേ.
കണായിന്നെ ആഹ് അതാ വസണം. സ്കൂളൊക്കെ ഉണ്ടാവുമ്പളെ, ഒന്നുമില്ല മക്കള് ഉം നല്ല ഇരുട്ട്മൂടി വന്ന്ക്ക്ണ്.
ഉം ഇവിടം വരുന്നുണ്ട്.
ഉം ന്നാലും പെജ്ജട്ടെ ഇത്രയും ദിവസം ഈ മാസം കയ്യാനായി ഇത്രയും ദിവസം നമുക്ക് മായല്ലല്ലോ. ഉം ആഹ് എന്നന്താ ഉം മഴല്ലെങ്കിലും പേടിയണേ നമ്മക്ക് കുറച്ച് കഴുമ്പോ വെള്ളം വേണ്ടേ.
കഴിഞ്ഞ പ്രാവശ്യം പെരും മഴേനി അതുകൊണ്ട് തന്നെ കുറെ ചക്കിയും മാങ്ങൊക്കെ എല്ലാർക്കുണ്ട്.
നല്ലോൺ ഉണ്ടാക്കണില്ലേ ഇല്ലോടത്ത് നല്ലോണ ഉണ്ട്ല്ലാ ഇല്ലാത്തൊട്ത്തള്ളു. ഇല്ലാട്ത്ത് നല്ലോണം ഇണ്ടായിരിക്കണ് ചക്കയും മാങ്ങയും. ല്ലാത്തക്കും ഇല്ല അയ്നെ എല്ലാരും പറയണേ.
നിങ്ങക്ക് ഇണ്ടോ ചാക്കിം മാങ്ങ്യൊക്കെ
ഇവിടെ ഇവിടെ വല്ലാതെല്ല പക്ഷെ എന്ന എന്നാലും ഞങ്ങക്ക് എല്ലോ കിട്ടിണണ്ടോ അപ്പലോ ത്തെല്ലോട്ത്തും നല്ലോ ഉണ്ടായിട്ടേ, ആഹ് നാതൂമാരോടൊക്കെ കൊട്ന്ന്ണ്ട ചക്ക ഉണ്ട് പഴഞ്ചക്കെയാണ് കൂട്ടാൻ വെക്കാൻ പറ്റും.
ഉം ഞങ്ങക്ക് ഇവിടെല്ലോർക്ക് വയന്റെ കാലന്റെ തീർപ്പതിയാ.
ഏഹ് ഇഷ്ടാ ഇവിടെ ആർക്കും പറ്റുല്ല. അതെങ്ങനെ ചിഞ്ഞങ്ങനെ ചാടി
ഇമ്മേ ൻ്റെ കുട്ട്യാക്കൊക്കെന്തോര് ഇഷ്ട പയഞ്ചക്കാന്നോ
ഉം ഇവിടെ മക്കൾക്ക് പറ്റുന്നല്ലേ ഞങ്ങ അങ്ങോട്ടും ഇങ്ങോട്ടും മളിച്ച തർന്ന നടക്കല്ല ഇടാൻ മടിച്ച് നടക്കല കാരണം എന്താ വച്ചാൽ ഇത് ഇട്ടാറതൊന്നുംല്ലേ
ആഹ്
ആഹ് എന്നിട്ട് ആരോടയൊക്കെ കൊണ്ട് പോവാൻ പറഞ്ഞിക്കനി ഇങ്ങനെ ചീഞ്ഞ് ചക്കി
ആഹ്
ഉം ഇങ്ങളെ കുട്ട്യാകൊക്കെ ചങ്ക് കെട്ടലാണ് പൊര്ച്ചാനും പറ്റും പൊരിച്ചാനും കൂട്ടാൻ വെക്കാനൊക്കെ പറ്റും
പൊരിച്ച്ങ്ങാണ്ട് കുപ്പീലാക്കി വെച്ചാ മതിലോ. ഞാനങ്ങനെ കാട്ടലാ.
ഉം ഉം
അയ്‌നും മാണം സമയം. സമയല്ലല്ലോ നമ്ക്ക് ഒന്നും ഒന്നിനും.
ഉം ഉം. സമയവും എണ്ണയൊക്കെ വേണം. ഗ്യാസും ഒക്കെ വേണം.
ആഹ് ഞാന് പിന്നെന്റെ പേരീക്കോമ്പളെ അവടെ പൊറത്തടുപ്പുണ്ട്. ഇവടെ പിന്നെ പൊറത്ത് അടുപ്പില്ല. അപ്പോ പൊറത്ത്ക്ക് ആണ് ആഹ് അപ്പത്തന്നെ നുറുക്കലും അരിയലും പൊരി ച്ചലൊക്കെ അവിടെന്നന്നെ അങ്ങ് കഴിച്ചാണ്ട് കുപ്പിയിലാക്കിക്കാണ്ട് കൊണ്ടോരും.
ഉം
ആഹ് ഇബടുന്ന് പൊരിച്ചൊന്നുല്ല. ഇബടന്ന് നമ്മക്ക് നമ്മളെ പണിയന്നെണ്ടാവും കുടീ പോയാ പിന്നെ പണിയൊന്നും ഇല്ലല്ലോ. ഉമ്മാ വെച്ചത് വെച്ചിണ്ടാക്കണത് തിന്നാ മതിയല്ലോ
ഉം അതന്നെ
അപ്പ പിന്നെ അവിട്ന്ന്ങ്ങട് കാട്ടിക്കൊണ്ടരും
ഉം എന്തായാലും മയന്ന് ഇണ്ട്ല്ലേ? മയാണ് കൊറച്ച് പെജ്ണം. അല്ലെങ്കി അമ്മള് കൊറച്ച് കഴിഞ്ഞാമ്മള് ഗതി കെടും. ഇങ്ങക്ക് എങ്ങനെ വെള്ളോക്കെ ഉണ്ടാവല്ണ്ടോ?
വെള്ളം ഇത് വരെ അങ്ങനത്തെ പ്രശ്നം ഒന്നും ഇണ്ടായിട്ടില്ല. ഞങ്ങളത് പാടത്തിന്റെ അടുത്താണ് വീട്
ഉം ഞങ്ങൾക്ക് ഇബടെ ഈ വള്ളം കുറവായാകാര്യേ. ഞങ്ങക്ക് കെണറോ ക്കണ്ട്. എല്ലാരും പറയും കെണറിന്റെ ചൊർകൊക്കെ കണ്ടാ നെറച്ച് വെള്ളംണ്ട് കരുതും. അപ്പ എളുപ്പം വറ്റും അതെ. ഞങ്ങക്ക് ഞങ്ങളിപ്പോ ലൈൻ വെള്ളാ. അല്ലേ ഞങ്ങളാദ്യേ ലൈൻ വെള്ളാട്ക്കല് ഒക്കെ
ഏഹ്? യ്യോ അപ്പ വെള്ളം നല്ല കൊറവാല്ലേ?
ഉം അപ്പ അത് എളുപ്പം വറ്റും അതെ. അപ്പ ഞങ്ങള് ആഹ് ലൈൻ വെള്ളം തന്നെ മാസം മാസം പൈസ കൊടുത്ത് അങ്ങനെ ലൈൻ വെള്ളം എടുക്കലാ. പിന്നെ കുടിച്ചാൻ വേണ്ടീട്ട് കെണറ്റിന്ന് എടുക്കൂട്ടോ. അയിന് ഒന്നുപ്പോ അമ്മളെ ലൈൻ വെള്ളം പറ്റൂലല്ലോ. കുട്ച്ചാൻ വെള്ളം മുക്കലുമാണ്. മറ്റേ മോട്ടർ ഇടലോ ഒന്നുല്ല. വേനല് അവസാനം ആവുമ്പോക്ക് വെള്ളം വറ്റല്ലോ ആഹ് വെള്ളം വറ്റും. പക്ഷേ ഞങ്ങൾക്ക് ഈ ലൈൻവെള്ളം ഞങ്ങള് കാര്യായിട്ട് മോട്ടർ ഇടലില്ല. പിന്നെ നല്ലോണം മയൊക്കെ പെജ്ജ്മ്പോ മോട്ടർ ഇടുംന്നല്ലാതെ
പ്പോ വര്വോ
യ്യോ ഞങ്ങള് നേരെ അങ്ങനെ ഇട്ട്ക്കാണ് ആ പൈസൊടുക്കണേ. പൈസ പ്പ രണ്ടു മാസം പ്പ കൂടുമ്പോ നാന്നൂറുപ്പിയ അങ്ങനൊക്കെണ്ടാവും
ഏഹ് അത്രേ ഉള്ളുല്ലേ
ആഹ് അയിന് ഏതായാലും മിനിമം ചാർജ് എന്തായാലും അയിന് കൊടുക്കണം. അപ്പ ആ മിനിമം ത്തിന്ള്ള വെള്ളം അലോ ഏഹ് അല്ല അല്ല. മിനിമം ചാർജ് എത്രേ ച്ച് അറിയില്ലാട്ടോ അപ്പോ മിനിമം ചാർജ് എന്തായാലും അമ്മള് എടുത്താലും എടുത്തില്ലെങ്കിലും അത് കൊടുക്കണം പോലോ അപ്പ പിന്നെ അപ്പ പിന്നെ ഏതായാലും അയ്ന്നന്നേ വെള്ളം എടുക്കും. പിന്നെ തോനെ വെള്ളോം ഇല്ലാത്തതല്ലേ?
അതെവിടുന്നാ വെരുന്നാവോ? പൊയീത്തെ വെള്ളാ?
അല്ല അത് ഇവടെ ഞങ്ങളവടെ പാ
അയിന്ന് വരേക്കൂല്ലേ?
ഉം. ഇബടെ അധികം പെരേലൊക്കെ അങ്ങനത്തന്നെ. കിണറില്ലാഞ്ഞിട്ടല്ല.
ആഹ് അത് നേരിട്ട് അങ്ങോട്ട് ട്ടാങ്കില് വന്ന് ചാടേയ്ക്കൂല്ലേ?
ആഹ് നേരിട്ട് ഞമ്മളെ മോട്ടർക്ക് കേറും ടാങ്ക്ക്ക് കേറും അതങ്ങനെയ ആഹ് ദാ ഓ ട്ട അയിന് നമ്മള് ബോബ് പറഞ്ഞ സാന ഞാനൊക്കെ പറഞ്ഞ ഞാൻ ഇബ്ടെന്നട്ട് സാക്കെ മനസിലായിന്റെ വയി ഇങ്ങനത്തെ പ്രശ് നൊന്നുല്ല എന്നാ ബോബ് ഇട്ട് എടുക്കണ്ടാൻ പോലെ ആ ബോബ് ഇട്ടെടുത്തൽ അത് ഓട്ടോമാറ്റിക്ക്‌ ആയി നിക്കും പിന്നെ വെള്ളം കഴിഞ്ഞാ അത് ഓട്ടോമാറ്റിക്കില് അയില് കേറും. ആ വള്ള ഇങ്ങനെ വന്നു കൊണ്ടിരിക്കെ കാരല്ലോ.
അപ്പൊ ഞമ്മക്ക് കൊഴപ്പല്ലല്ലേ എപ്പളും ഉം എന്താ വെള്ളം ഇണ്ടാവൂലേ?
ആഹ് വെള്ളണ്ടാവും പിന്നെ മോട്ടറ് ഇടേണ്ട ആവശ്യം ഒന്നുല്ല.
ശരിയാണ് മറ്റേ ഞമ്മള് കര്ണ്ട് ആഹ് കരന്റൊക്കെ പോയാ ചെലെ സമയത്തേ
ഉം ഉം.
നമ്മള് കാത്തുക്കണ്ട അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടില്ലല്ലേ.
ഇല്ല അതില്ല. ചെൽപ്പോ കുറേ നേര കറണ്ട് പോയ അയിലും ഇണ്ടാവൂല ട്ട വെള്ളം കാരണം അതും മോട്ടർ ഉപയോഗിച്ച് വർ ചെയ്യണ തന്നല്ലേ.
ആഹ് ആഹ് ഈ വേനൽക്ക് വരോ വെള്ളം വെള്ളം ഇണ്ടാവോ?
ആഹ് ഇണ്ടാവലിണ്ടെ ഞങ്ങക്ക് ഇതുവരെ അങ്ങനെ അങ്ങനെ ബുദ്ധിമുട്ട് വന്നിട്ടില്ല പൈപ്പ് ഇണ്ടായതുകൊണ്ട് പൈപ്പല്ല ആഹ് ഞങ്ങളെ മ് ഈ ടാങ്ക് കാക്കല്ലാണ് മറ്റേ പൈപ്പൊന്നല്ല ട്ടോ അതൊക്കെ ഗദ്ധ്യേട. ഇതിപ്പോ എങ്ങനെ ആയതൊണ്ട് പിന്നെ ഇതില് വേറ ഒന്നും കൂടി കീറി ട്ട് ക അതെന്താ മോദിന്റെ എന്തോ പൈപ്പാണ് ന്നൊക്കെ പറഞ്കാണ്ട് അയിന് പിന്നെ വെള്ളം വരാനായിട്ടില്ലട്ട പറഞ്ഞ്. ഉം ഉം അങ്ങന ക്ക പണി കൊറേ ചെയ്തു ഉ മഴ പെയ്തിട്ടേ എന്റെ മകനൊക്കെ കോട്ട് വാങ്ങിച്ചിണ് സ്കൂൾക്ക്‌ പോവാനേ. ന്നിട്ട് പറിം ത്ത മയച്ചാത്തെ. മഴക്കാലം ഞ്ഞിട്ടൊന്ന് പോണ്ടി വെരും ആഹ് എന്നിട്ട് ഒരു ച ഒരു ചെറിയ മയ വെജുംബോത്തിന് അങ്ങ് കറങ്ങാൻ പൂതിയാണ് അയ്ന് കാരണം. ഇപ്രാവശ്യം ശെരിക്കും മഴെയ്തിട്ടില്ലല്ലോ അപ്പ ഇട്ട് ഒക്കെ എറങ്ങൻ നല്ല പൂതിയാണ് അയിന്.
ആഹ് കുട്ട്യാക്ക് ഇങ്ങൻതെന് പുതിയ ക പൂതിയാണല്ലോ.
ആഹ് ചെറിയ മായേജുമോദിന് അും കൊണ്ട് അരുംങ്ങോട്ടറ ആകെ ചപ്പിലാക്കി പോവും. അല്ല മഴ ഇല്ലല്ലോ ചെറിയൊരു ചപ്പ്ളിയ വല മഴയും പെയ്യുന്ന അല്ലാതെ തോനെ മഴ ഇണ്ടായിട്ടില്ലല്ലോ. ന്താ വെറുതെ കോട്ടാടെ നനച്ചിടുന്നല്ലാതെ ചളിയാക്കി നനച്ചിടല്ല ചളിയാവോല അയിമേ വള്ളല്ല. ഞ്ഞിട്ട് അവിടെ എവിടെയും ചാപ്പ്ളി വെള്ളം ഇണ്ടേ ആയ്ല് കളിച്ചും. ഉം. കയിഞ്ഞ കൊല്ലൊക്കെ സ്കൂളിലൊക്കെ പരിപാടി ഏനല്ലോ മൈന്റെ പാട്ടൊക്കെ ഇട്ട് ക്കാണ്ട് ചിറപുഞ്ചി പറഞ് കാണ്ട് ഇപ്പ പക്ഷെ അതൊന്നും ഇല്ലേ? ഉണ്ടാവോ ഒക്കെ ചോയിച്ച എന്താ ഇക്കൊല്ലം ഒന്നും ഇല്ലാത്തന്നൊക്കെ പറഞ്ഞ്ക്കാണ്ട്
ഓനി ഇപ്പ ആ കോട്ട് ഇട്ട് ഒന്ന് പോർത്തിക്ക് ഇറങ്ങി മയത്ത് ചാടി കളിച്ചേണ്ടി വെരും.
ആഹ് വാണം ഐന് മയില്ല ഒന്നുമല്ല എന്നാല്
കൊട വാങ്ങീട്ട് ഭയങ്കര വേജാറ മഴ ഇല്ലായിട്ട് അപ്പ ത കുട ഒന്ന് ആർക്കെ കൂടിക്കാണ്ടൊന്ന് പോണം.
ആഹ്.
കൊട കിട്ടിട്ട് മയ ഇല്ലാഞ്ഞിട്ട് ഭയങ്കര വേജാറായി.
ഉം ഇന്നപ്പോ നല്ല സന്തോഷാണ് പിന്നപ്പ മായ പനീറ്റേക്കറി ഇറങ്ങാത്തെ ഇറങ്ങാൻ പേഡ്ച്ചി രികേക്കാര് ഉ മറ്റേള്ളും കൂടി വന്നാ വേണ ഇറങ്ങുഞ്ഞി പോളെ കൊണ്ടുവരാൻ പോണത് കോ ട്ടിട്ട് കണ്ടേക്കാര് അപ്പന്നി വൈത്താലം കൂടാവോ
മേ ഒറ്റക്കിട്ട പോവണ്ടാ ഒച്ചക്ക് ഇട്ട് പോവോ
അല്ല വ്ടാളുണ്ട്
ഏ ആര് ഉമ്മേ
ആഹ്
ഏഹ് ഇമ്മ ഇങ്ങളെ അടുത്താ നിക്കല്
ആഹ് ഞങ്ങൾ ഒരു മകനൊള്ളൂ
ഏ അപ്പൊ ഇപ്പ
ഇപ്പം ഇമ്മ ഇപ്പ ഇവിടെഇണ്ട്
ഏ ഏ പിന്നെ പെങ്ങമാര
ആ പിന്നെ രണ്ട് താത്താര കല്യാണം കഴിഞ്ഞ് കുട്ടിയോളും ആ അങ്ങനെ കേക്കാം ഒറ്റപ്പെരി രണ്ടാളും മാപ്ലാരും നാട്ട ടിലൃണ്ട് പിന്ന വല്ലാതെ വന്ന്ക്കല്ലൊന്നുല്ല സ്കൂളും പിന്നെ സ്കൂളും മദ്ര പല്ലേ
ആഹ് ഇജ് പെരീക്കോല്ലിലെ നിക്കാന്
ആഹ് ഞാ ഇചവിട്ന്നും പോവയ് സ്കൂൾക്ക് മദസ്സ് പിന്നെ ചേർത്തിയിട്ടില്ലല്ലോ നക്ക കൊല്ലം കൂടി ഇങ്ങനെ പോവാ മദസ്സ് ചേർത്തിയാ പറ്റൂല
മദ്രസ് ചേർത്തിയാ നിക്കും പോകലടക്കൂല ഞാനൊന്നും പോകലന്നല്ല
ഏ രണ്ടും ഒന്നുമില്ലത് ഇണ്ട് സ അന് ഇവൽക്ക് പറ്റൂല അവക്ക് ഓലെ മദ്രസ സെന്നെ വേണം പറഞ്ഞിക്ക് എപ്പിയൊന്നല്ല സാധാ സാധാ സുന്നിയന്നെ
ഏ ഔവിടെ പെരുംമയേട്ടോ അവിടെ പെയ്തോ
ആഹ് ഇവിടെപ്പൊ പെയ്തയാള ഒന്ന് ചോർന്നു
നല്ല മഴ ആയിട്ടുണ്ട് ഇപ്പൊ ഔത്ത് ക വാതി
ഉം അയ് ശരി ഉ പിന്നെ മക്കള് വരുമ്പോത്തേ ചായ കടിയൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കിയ
ഉണ്ടാക്കി വക്കണം അല്ലെങ്കിൽ ഒരു മൈ കൂടല്ലേ അമ്മക്കന്നെ മഴതെന്തെങ്കിലും ഇങ്ങനെ തിന്നാൻ വേണല്ലോ
ഉം ഉം
അപ്പൊ സമൂസന്റെ ഓല കൊടുന്ന്ച്ച്ക്കണവ്ടെ അപ്പൊ അത്ണ്ടാക്കണം ഇപ്പ ഇപ്പാണ് കടന്നിട്ടൊള്ളൂ വെജ തോന്നിണിഇല്ല ഇണ്ടാക്കാൻ
എപ്പളാ വരാ
ഓൽ വരുമ്പോ നാലേ മുക്കാലൊക്കെകവും
അത് എളുപ്പംണ്ടല്ലോ ണ്ടാക്കാൻ
ആഹ്
ഇതും ബേക്കറി ഇതൊന്നും പറ്റൂല പള്ളർച്ചത്തേും മമാണ് ഞാൻ പറഞ്ഞ ഞങ്ങളൊക്കെ സ്‌കൂ
ഞങ്ങൾ സ്കൂൾക്ക് പോകുമ്പോ ചോറ തിന്നൽ
ആഹ്
ആ അർക്കും പറ്റൂല്ല ചോർ
ഇച്ചൊക്കെ സ്കൂള് ട്ട് വന്നാ ചോറാണ് കിട്ടണ്ടീനി. ഇപ്പൊ ഇല്ലെ കുട്ടിയേക്കൊന്നും ചോററ്റൂല്ല.
ഇപ്പയ്നാരും ചോറ് തിന്നൂല്ലല്ലോ ചോറൊക്കെ കൊറക്കാർഞ്. ഉം ഉം പിന്നെ വേറെന്തെക്കേ ഇങ്ങനെ പോവ്ണ്ട്.
ചായിം ഇങ്ങള
അസർക്ക് കടി ഇണ്ടാക്കേണ്ടോ? ഉം. ഇബടെ മാണേ ഇബടെ നിർബന്ധാ.
ഏഹ്.
എത്ത എത്ത ഇണ്ടാക്കല് വച്ചാല് എലയടണ്ടാക്കും അവല് ണ്ടാക്കും. പിന്നേ, ഞാനു ഇതാ ഇതേ മായിരി എലടണ്ടാക്കും. ഉം ഇബടെ കുട്ട്യേക്ക് ഭയങ്കര ഇഷ്ടാ നല്ലതു ആണ്.
ആഹ്
ഉം അങ്ങനെ അങ്ങനെ ഓരോ ദിവസ ഓരോന്ന്ങ്ങനെണ്ടാക്കും. ആവിക്കല്ലേ? ആഹ് ആവിക്കെന്നെ.
ആഹ്
വേറന്താ?
ഞാൻ മോട്ര ഇല്ല. ഇന്നാ അയ്ക്കോട്ടെ ഞാ വിളിക്കണ്ട്ട്ടോ ശെരി.
ഉം ഉം